ഹലോ കേക്കണില്ലേ
ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട്
ആഹ് എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം എന്താ അടുത്തെ വിശേഷം
നല്ല വിശേഷം അങ്ങനെ പോണു
ഞാ എന്തെന്തേന്നൊരു പ്രത്യേക വിളി.
ഏ അങ്ങള് ഫ്രണ്ടിന്റെ കല്യാണല്ലേ?
തിനാ വിൾച്ചതില്ലേ? ഡ്രസ്സ്ട്കാം പോണ്ടേമ്മക്ക്?
ആഹ പോണെയ് അയിന് പറ്റി ഗ്രൂപ്പില് ചർച്ചൊക്കെ ണ്ടായിൻല്ലോ?
ആഹ്..
ഉം എങ്ങട്ട പോവാ?
ഞമ്മള്... ഏതേം നല്ല ഡ്രസ്സ്- ക്കാന് നല്ല ഡ്രസ്സ് കട പേതാ? എന്തട്ക്ക മ്മള്? ശീല മുർച്ട്ക്കണോ? ശീല മുർച് ട്ത്താലോ മ്മക്ക്?
ആഹ ആഹ അങ്ങനെട്ക്കാ.
ആഹ ശീല മുർച്ച്ടുതാണ്ടെ ഒരേമാരി എല്ലാർക്കും ഒരേമാരി അട്ച്ചാ. അ കളറ് വെത്യ വ്യത്യാസല്ല കളറാക്ക. ന്ന ഒരേമാരിം അമ്മളെ ബാക്കില ചങ്ങയിച്ചക്കറിയോ?
അത് ഗ്രൂപ്പിൽ ആരൊക്കെ പറഞ്ഞീല്ലോ ഇനി നമക്കൊന്ന് പറയാം.
ആ
ഉം നല്ല അടിച്ചന ആരേലും ഓലോട് പറയാ.
ആ അവിടെ അന്റെ എടുത്ത് നല്ലോ അഡ്ച്ച്ന ആരെലുണ്ടോ.
ഇന്റെ അറിവില് അങ്ങനെ ആരുംല്ലട്ടോ പിന്നെ ഇവിടെ ഒരാള എടുത്ത് കൊടുത്താൽ തന്നെ അയാൾക്ക് ടൈം ഉണ്ടെങ്കിൽ സമയ ഉണ്ടെങ്കിലുള്ള അയാൾ നേരെ അടിച്ചു തരിക അല്ലെങ്കി
അങ്ങനെ ആകൻ പറ്റില്ല നമ്മുക്കിപ്പോ അടുത്ത ആഴ്ചയല്ലേ പരിപാടി.
ആഹ്.
അടുത്താഴ്ച പരിപാടി ആകുമ്പോത്തേന് നമ്മള് ഡ്രസ്സ് ഒകെ എടു എടുക്കാൻ പോയി സാധനം കിട്ടി അടിച്ചാൻ കൊടുത്ത ഒരാൾക്കല്ലല്ലോ നമ്മുക്ക് അഞ്ചെട്ടു ആൾക്കാർക്ക് വണ്ടെ ആഹ്. കളറ് വേറെ ആണെങ്കിലും ഒരേ മോഡലക്കാ ആക്കാ.
ആ ഒരേ മോഡലാക്ക.
ആ അപ്പൊ ഒരാളടുതന്നെ കൊടു കുമാണം അന്റടുത്തില്ലലെ അല്ലേ ഇറവിടെഇതെ മാതി തെ നോക്കണം തപ്പി നോക്കണം.
ആഹ്.
അതേമാരി ഒഴവുണ്ടോന്ന് അറിയാനേ ഇപ്പീസ് സ്കൂളൊക്കെ തുറന്നോണ്ടേ കൊറെേ ആൾക്കാർക്ക് യൂണിഫോം അടിച്ച് ഇപ്പളും തീർന്നിട്ടില്ലല്ലോ ഉ ഞമ്മെ വാക്ക ചങ്ങായിചാളടുത്ത്ണ്ടാവല്ലെ.
ആ അതിന് ഓൽ പറഞ്ഞു അല്ലാതെ പ്രത്യേകിച്ച് ആര് ഒന്നും പറയുന്നില്ലല്ലോ.
ആഹ് എല്ലാർക്കും ഡ്രസ്സ് എടുക്കാൻ പുതിണ്ട്.
ആഹ് ഉണ്ട് ഉം.
പിന്നെ ജ്താ കളറ് എടുക്കണ്.
കളർ എല്ലാരും ഒരേമാരിയല്ലേ.
കളർമക്ക് ഒരേമാതിരിയാക്കണ്ടല്ലോ മോഡല് മാത്രം ഒരേമാതി ആക്കിയാൽ മതി അങ്ങനാ മോഡല് മാറ്റണോ കളർ ഒന്നാക്കണോ എങ്ങനെ ആക്കണ്ട്.
എന്താട്ട കളറ് മോഡൽ ആകുമ്പോ. ആ അല്ല എങ്ങനെയാലും രസണ്ടാവും.
ആഹ്.
ഉം.
എങ്ങനെ നമുക്ക് പേസ്റ്റൽ കളറ് നോക്കാന്നാ.
ആഹ് ഉം പിന്നെന്താച്ചാ കളറാവുമ്പോ വല്ലാതെ പെട്ടെന്ന് മനസ്സിലാവൂല കോഡ് ആണന്ന്.
കളറാവുമ്പോല്ലേ.
അല്ല അല്ല അല്ല മോഡല് ആവുമ്പോ.
ആഹ് മോഡലാവുമ്പോ കോഡാണന്ന് അറിയുല്ല.
ആഹ് അത് നമ്മള് പലരും പലോടത്തന്നും നിക്കുമ്പോ പ്രത്യേകിച്ച് മനസ്സിലാവില്ലല്ലോ. ഉം ഉം നമ്മളിപ്പോ ഇത് ഇടുന്ന ന്നെ എല്ലാത് അത് കല്യാണത്തിനല്ലേ കൊറച്ച് ഹെവി ആയിക്കോ അങ്ങനത്തെ എടുകല്ലേ നല്ലത്.
ആണ് അതാ അതാരസം. പിന്നെ എന്താ പറയാ പിന്നെ നമ്മള് ഇടുല ആഹ്. അതാണേ നമ്മള് പിന്നെ ഇടൂലല്ലോ. വെറുതരു മൂലക്ക് കിടക്കുയ്കാരം ആഹ് അം. അപ്പം നമുക്ക് കൊറച്ച് കല്ലുംമുള്ളില്ലെ തന്നെ ആയിക്കോട്ടെ ലെ.
ആഹ് ഇനിപ്പോ ഞമ്മളായിട്ട് കുറയും വേണ്ട.
ആഹ് ആഹ് ഞമ്മളട്ട് കൊറയും മാണ്ട എന്താ പിന്നെ ഇജ് ന്നാജ് എല്ലാരോടും പർഞ്ഞോണ്ടിട്ടോ
ആഹ് നമക്ക് ഗ്രൂപ്പില് മെസ്സേജ് അയക്ക
ആഹ് എല്ലാരും അഭിപ്രായം എന്താ നോക്കാലോ അമ്മക്ക്
ആഹ്
ആഹ് ഇച്ചും തന്നെ കൊറെ കല്ല് ഒക്കെ വാണംക്ക കല്യാൺത്തിന് പ്പം കൊറേ കല്ലൊക്കെ വാണം എന്നാല്ലെ രസം ഉളളു
ആഹ് കല്ല്യാൺത്തിന് അതാ രസം പക്ഷെ നമ്മള് പിന്നെ ഒരു മൂലക്കെ വെക്കുമ്പോ അതോട്ട് ഉപകാരം ഉണ്ടാവൂല്ല
ആഹ് കുടുംബക്കാർക്ക് കൊടുക്കേണ്ടരും പിന്നെ
ആഹ് ഉം ആ ഓരോ ഓരോ പരിപാടിക്കെ ഉണ്ടാവുംമ്പോ ഓൽകൊടുക്കണ്ടയരും
ആ അല്ലാതെ നമ്മള് പിന്നെ പൊർത്തക്ക് പോകുമ്പോ നമ്മള് ഈ സാധനം ഇടൂലല്ലോ
ഇടൂലേ നമ്മള് കാക്ഷ്വൽ ആയിട്ട് പോകുമ്പളൊന്നും ഇടൂല ഇപ്പൊ പ്രത്യേകിച്ച് ഇടൂല ആണേ കല്യാണത്തിന് പോണമാതിരി ബാക്കിള്ളോട്ത്ത്ക്ക് പോയാ നടക്കുല
ആ എന്നിട്ടന്നെ ഓല് ചീ ത്ത പറയും എന്തിനാണ് വാങ്ങി കൂട്ടീണ എത്രങ്ങാനുംണ്ട് ഇടാ
ആഹ് അത് ഒരു കല്യാൺത്തിന് ഇട്ട് ഒരു കല്യാൺത്തിന് ഇടാനും പറ്റൂല്ല
ആഹ് അമ്മള് അപ്പോത്തിനു കൊറേ ഫോട്ട എട്ത്താണ്ട് നമ്മള് ഇതിങ്ങനെ ഫോണിലൊക്കെ കാൺച്ചു കൊട്ക്കല്ലേ പ്പോ പിന്നെ നമ്മക്ക് ഇടൻ തോന്നുല ക്ഷെ ഇതിന് അമ്മക്ക് എന്തായാലും വാങ്ങണം നമ്മളെ ബെസ്റ്റിന്റെ കല്യാണം അല്ലേ
ആന്ന് ഉം
നമ്മള് അട്പ്പിച്ചിയ മിടിയും കുപ്പായം അടുപ്പിച്ചിയ അതോ ഉടുപ്പ് അട്പ്പിച്ചിയ എന്താ അട്പ്പിച്ചിയ
എന്തട്പ്പിച്ചയാ അ്
പ്പം ഏതാ മോഡല് ആനാർക്കിലി പിന്നെ മോഡല് ആയി വന്നീണ്ല്ലേ
ആഹ്
ആഹ് അനാർ ലിയാക്കണം
ആഹ് അങ്ങനെക്കെ ആദ്യം മര്യാ സറാറി അഹ് പിന്നിം വന്നിനില്ലോ
ആ അതിച്ച്ണ്ട്
അഹ് ന്നാമ്മക്ക് അനാർക്കലിയാക്ക
എല്ലാർക്കും പറ്റൊ ആവോലെ
ആഹ് അതാണ് നമുക്ക് എല്ലാരോടും ചോദിച്ചിട്ട് തീരുമാനിച്ചല്ലേന്ന്
ആഹ് എല്ലാരോടും ചോദിച്ച് നമ്മക്ക് അനാർക്കലിയൊക്കെ ആക്കിയാലോ ന്നാ പിന്നെ ഒരേ മോഡല് ആക്ക
ആഹ്
ഉം അപ്പൊല്ല രസേക്കാരം നമുക്കന്നൊരു കൊറെ ഫോട്ടോസ് ഒക്കെ എടുക്കണോട്ടോ കൊറെ ആയില്ലേ മ്മള് ഫോട്ടോസക്കെ ഒരുമിച്ച് എടുത്തിട്ട് ഓള കല്യാണം ഓഡിറ്റോറിയത്തിലല്ലേ
ആണ്
ഇജ്ജ് പൊയ്ക്ണ്ന്ന് പറഞ്ഞ് കേട്ടിന് ആരോ ആഹ് ഓഡിറ്റോറിയത്ക്ക് വേറെ കല്യാണം കൂടാന്
ആഹ് ഞാൻ പോയിനു വലിയ ഒഡിറ്റോറിയം ആണ്.
ആഹ് പരിസരൊക്കെ എങ്ങനെണ്ട് അവിടുത്തെ
അവക്ക് ഫോട്ടോ എടുക്കാൻ ക്കെ കൊറേ സ്ഥലണ്ടാവും ആഹ് ഇനിക്ക് കൊറെ ഫോട്ടോ
വല്യ കല്യാണാണ് അപ്പൊ പെരുന്തരക്കേ കാരം
ഏ ഫോട്ടോ റീൽസൊക്കെ എടുക്കണം നമുക്ക് തലേന്ന് ഞാൻ നോക്കട്ടെ പറ്റണെങ്കി പോരാം
ആഹ് ഞാന് ഇതേമാതിരി തലേന്ന് പോണം വിചാരിച്ചിണ്ട് ഓളങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞതല്ലേ പ്പം പിന്നെ തലേന്ന് പോവാ വിചാരിച്ചു ഉം അപ്പൊ പിന്നെ തലേന്ന് വച്ചോണ്ട് പെരിയില്ലാതോണ്ടല്ലേ
ആഹ് തലേന്ന് വീട്ടിലാണ്
ആഹ് പിറ്റേന്നാണ് ഓടിറ്റോറിയത്തിലല്ലേ ശരിയാ ആഹ് മ്മക്ക് ചെക്കന്റെ ഒക്കെ ഒപ്പം പോണം ട്ടോ
ആഹ് പോണെ ഉം ആഹ് ഫ്രണ്ട്സൊക്കെ പോവുമ്പോ സത്യം മഴ പെയ്ത പറയേണ്ടിവരില്ല.
ആഹ് ഉള്ളിലാണേ ഫോട്ടോ എടുക്കണ സൗകര്യം ഉണ്ടായിരു സൗകര്യം ഒക്കെ ണ്ട് പക്ഷെ പെരുന്തെരക്കേക്കാരല്ലേ ആഹ്
ഉം കൊറെ ആൾക്കാരുണ്ട് പറഞ്ഞീല്ലോള്.
ആഹ് വല്യാ കല്യാണാണ് ഓന് അയിന് വല്യാ ആൾക്കാരല്ലേ അപ്പം പിന്നെ കുറെ ആ
ആഹ് ഉം
അപ്പൊ നമുക്ക് ഇനിപ്പോ മഴണ്ടേലും പുറത്തുന്നായാലും ഫോ ക്കണം കാരണം നമ്മള് അത്രേയും ഡ്രസ്സൊക്കെ അടുപ്പിച്ച് മുതലാകേണ്ടേ
ആഹ്‌ന്നേ ഫോട്ടോ റീൽസ് ഒക്കെ എടുക്കാ നമക്ക്
ആഹ് ഓല ചെക്കൻ്റെ അവിടെ രാത്രിയാണെ എന്താ പരിപാടി അന പെരെന്ന് ആയിക്കൂലേ രാത്രി അവിടെ കൂടാന് ആഹ് ഞാന് ഇവിടുന്ന് പറഞ്ഞേക്കണ് ആദ്യേ പറഞ്ഞച്ചേണ് എന്നാ പിന്നെ ഇനി അതേ കുറിച്ചൊന്ന് ചോദിച്ചണ്ടല്ലോ
ആഹ്
ഓള് പിന്നെ കല്യാണം പറയാൻ വന്നപ്പം ആദ്യേ ഇവിടെ എല്ലോലോടൊക്കെ പറഞ്ഞിക്കാണ്. ഇമമഞ്ഞി ഓളെ രാത്രി വിടണട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട്.
ആ അത് നന്നായി അവക്ക് പിന്നെ വേറെ പണിയില്ലല്ലോ?
അ അൻ്റോട്ന്ന് വരുല്ലേ ഓലൊക്കെ കല്യാണത്തിന് ഇവിടന്ന് എല്ലാരും വരും പറയണ് അമ്മള് അത്രേം വല്യ ഫ്രണ്ട്സ് അല്ലേ
ആഹ് അവിടന്ന് വരുന്നന്നറി
ആഹ് ഞാനി ഇവിടുന്ന് ഓലെ. തലേന്ന് കൊണ്ട് വാ ഓല്ക്ക് പിറ്റേന്ന് വേറെരു കല്യാണം ണ്ട് നമ്മളെ പെ കാര് വേറെ അമ്മള കുടുംബത്തില് അപ്പൊ പിന്നെ തലേന്ന് കൊണ്ട ണ്ടോവാ വിചാരിച്ച് അതാ പിന്നെ ഞാൻ തലേന്ന് പോണത്
ആഹ് അപ്പോ പിറ്റെന്ന് പിന്നെ ആ പിറ്റേന്ന് ഈ ഇങ്ങള് പോന്നാലും മതിയല്ലേ?
ആഹ് പിറ്റേന്ന് പിന്നെ ഓല് ഓല കല്യാണത്തിന് പോയിക്കോട്ടെ ഓൽക്ക് ഒയിവാക്കാൻ പറ്റാത്ത കല്യാണമാണ് അപ്പോ പിന്നെ പിറ്റെന്ന് നമ്മക്ക്മ്മള അങ്ങനെ കൂട പിന്നെ ഓല് ഉണ്ടയ നമ്മക്ക്ഓലെ വൈതലേ നട്ക്കേണ്ടി വരെ
അഹ് സത്യാണ് ഞമ്മക്കൊരു ഒര് ഇത്ണ്ടാവൂല്ല. ഓല് ഏ
അന്റെ പെരീത്തോല് വെരൂല?
ആ വെരുഎ.
ന്നാ എന്റെ പേരിന്ന് തലേന്ന് കൊടന്നാളാ ഇന്നാ പിന്നെ അമ്മക്ക് അതെന്താ ഓലെ പിറ്റേന്ന് കൊണ്ടോവണ്ടല്ലോ? രണ്ടീസൊന്നും പോലെന്തായാലും വെരൂലല്ലോ ഒരു തലേൽന്നും വല്ല്യാ പരിപാടിയാണെത്രേ.
ആ ഇന്നാ തലേന്ന്നാക്കാ. ഉം എന്തായാലുംപ്പൊ പറഞ്ഞതിനൊന്ന ത്തുള്ളൂ. എന്തായാലും ഇപ്പൊ പറഞ്ഞതിനൊന്ന് വെര അത്രേള്ളൂ അറിയാ.
ആഹ് ഓൽക്കൊന്ന് അങ്ങനെ പറഞ്ഞതിലൊന്ന് ഓലെ കൊണ്ടയാ മതി ഇബല് വെർണൊന്ന് പറഞ്ഞ കണ്ട് കാരണം ഓളെ പെരക്കാര് പറയുമ്പോ നമ്മളെ പെരക്കാർ അങ്ങനെല്ലേ? ഓളെ മം ഓളെ ഇമ്മി യിപ്പിയൊക്കെ നല്ലോം മുണ്ട്ണ ആൾക്കാരല്ലേ
ഉം ആ നമ്മളേറ്റൊക്കെ നല്ല കമ്പിനിയാണല്ലോ
ആ അപ്പം അമ്മക്കേ എന്താ ഓലെറ്റും മെല്ലെ പരിപാടിക്ക് പോവാ
ആഹ് ആഹ്
ഇന്നാ പിന്നെ ഓലെ തലേന്ന് കൊണ്ടോവയും ചെയ്യ ഇന്നാ പിറ്റേന്ന് കൊണ്ടോവും മാണ്ട ആഹ് ഇജന്റെ അന്റെ പെരക്കാരെ ഇജും തലേന്ന് കൊടുന്നളാ ഇന്നാ പിന്നെ
ആഹ്
ഓല്പ്പോ ഞമ്മളെ പെരക്കാർക്കൊപ്പം കാന്റെ പെരക്കാരെ ഇന്റെ പെരക്കാർക്ക് കമ്പിനി ആവും ചെയ്യാം
ആഹ്
എന്നാ മ്മള് പറഞ്ഞ മാരിട്ടോ ന്നാ ആയിക്കോട്ടെട്ടോ
ആ എന്നാ ഓക്കെ ആ ഓക്കേ ഓക്കേ